ആഹ് സുഖവാ, നിങ്ങക്ക് സുഖാന്നോ?
ഓഹ് ഞ്ഞങ്ങക്ക് സുഖാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളവടെ? ആണാ, പിന്നെ വെക്കേഷനായിട്ട് ട്രിപ്പൊക്കെ പോയാ?
ആഹ്, ട്രിപ്പ് പോണം.
ഉം, യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടള്ള ആളാണോ?
ആഹ്, ഇഷ്ടൊള്ളെയാ.
ഉം എങ്ങനെയാ സോളോ ട്രിപ്പാണോ പോന്നേ, അതോ?
സോളോ ട്രിപ്പ്, സോളോ ട്രിപ്പാ പോകുന്നെ.
ആണാ.
ആഹ്.
ഇപ്പയീ അട്ത്ത സമയത്ത് ഏത് ട്രിപ്പ് പോയി?
അടുത്ത സമയത്ത് ട്രിപ്പൊന്നും പോയില്ലാ.
ആണാ
നിങ്ങളീ അടുത്ത സമയത്ത് ട്രിപ്പ് വല്ലതും പോയോ?
ആഹ്, നമ്മള് മൂന്നാറ് പോയിരുന്ന്.
ഓഹ്, എന്നാ പോയെ?
ഒരു മാസായി, എന്നട്ട് നല്ല രസാണ് കാണാൻ നല്ല തെയിലത്തോട്ടോ ആഹ് മൂന്നാറ്, അടു ഹെയർ പിൻ വളവുകളും, തണുപ്പും എല്ലാം കൊണ്ടും നല്ലൊരു സ സന്തോഷള്ളൊരു അവസ്ഥ.
എങ്ങെനെയാ പോയെ?
നമ്മള് വിട്ന്ന് ടൂറിസ്റ്റ് വണ്ടീല് പോയി.
ഓഹ്
ഉം ഒര് ദൊവസം, അവിടെ സ്റ്റേ ആയിര്ന്ന്.
എന്നിട്ട്?
ഉം, ഒരൂസം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നു. മൂന്നാറൊക്കെ കണ്ട് തിരിച്ചു പോര്ന്നു. പിന്നെ, വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്?
നിങ്ങളൊരുപാട് യാത്ര ചെയ്യോ?
ആഹ്, ഞങ്ങള് ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നതാ. ഞങ്ങള് ഫാമിലിയായിട്ടെ ഏഹ് ഒരു അവധി കിട്ടിയാ യാത്രയ്ക്ക് പോവും.
ഉം, ഒറ്റക്ക് യാത്ര ചെയ്യാറില്ലേ?
ഒറ്റയ്ക്കും യാത്ര ചെയ്യും. അധികല്ല എന്നാലും കൂടുതലും യാത്ര ചെയ്യുന്നതും
ആഹ്, ഞാൻ അധികം യാത്ര ചെയ്യുന്നത് ഒറ്റക്കാണ്.
ആണാ, സോളോ ട്രിപ്പാണ് ഇഷ്ടല്ലെ?
ആഹ്, സോളോ ട്രിപ്പാ ഇഷ്ടം.
കേരളത്തിന്റെ പുറത്തൊക്കെ പോയിട്ടുണ്ടൊ.?
ആ കേരളത്തിന്റെ പൊറത്തൊക്കെ പോയിട്ടുണ്ട്.
ആണോ. കേരളത്തിന് പുറത്തു പോയൊരു സ്ഥലം പറയാമോ?
കാശ്മീരി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം.
ആണ. അപ്പം കാശ്മീരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവാ. പോണോന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലവാ. നമ്മള് പോവാനായിട്ട് പ്ലാനൊക്കെ ഇട്ടേരുന്നു കഴിഞ്ഞ വർഷം ആ സമയത്താണ്ല്ലാണ്ടല്ല, ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വന്ന്.
നാട്ട് നമ്മള് കഴിഞ്ഞ വർഷം പോണോന്ന് ആലോയ്ച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ടെറെറെസ്റ്റ് അറ്റാക്ക് വന്ന്. അപ്പഴന്നെ വീട്ടുകാർക്ക് ഹസ്ബൻഡന്റൊക്കെ വെഷമം. പിന്നെ പോയില്ല. പിന്നെ ആ പ്ലാൻ ഇതുവരെ നടന്നിട്ടില്ല. അടുത്ത വർഷ എങ്കിലും, പോണം എന്നുള്ള ഒരു പ്ലാനാണ്.
ഒറ്റയ്ക്ക് പൊയ്ക്കൂടേ?
അയ്യോ ഒറ്റയ്ക്ക് കാശ്മീര് വരെ ഒന്നും പോകാൻ പറ്റത്തില്ല. അത്രയും ദൂരൊന്നും പോകത്തില്ല. കാശ്മീര് വരെ ഒക്കൊറ്റക്ക്. കാശ്മീര് വന്ന ഫാമിലി ആയിട്ടേ പോവുന്നൊള്ളട്. അതുപോലെന്നെ
ചെയ്യുന്നു.
ഏഹ്
എന്തൊ ചെയ്ണ്. വർക്കിന് എന്തോ?
ഞാൻ വർക്ക് ഹൗസ് വൈഫാണ്.
സമയം കിട്ടാറുണ്ടോ. ഇപ്പം നിങ്ങൾക്ക് പോകാനൊക്ക
ആഹ്. പോവാനൊക്കെ സമയം കിട്ടാറുണ്ട്. സമയൊക്കെ ഉണ്ട്. എല്ലാർക്കും മക്കൾക്കൊക്കെ ലീവ് ആവുന്ന സമയത്ത നമ്മള് പോകാറ്. പോവുന്നത്.
അങ്ങനെ. പിന്നെ വേറൊരു, ഷ് സ് താജ്മഹല് കാണോന്ന് ഭയങ്കര ആഗ്രഹാണ്.
താജ്മഹൽ കണ്ടിട്ടില്ലലേറ്യ
ഞാൻ കാശ്മീരിലൊന്നും പോയിട്ടില്ലെന്നല്ലെ പറഞ്ഞത്. കാശ്മീരി പോകുന്ന വഴിക്ക് താജ് മഹലും കാണാ.
ഓ അങ്ങനെ.
ആഹ് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന്. താജ്മഹൽ ആ പുസ്തകം. ഇപ്പൊ അധികം വായനയൊന്നുല്ല. ഉം നേർത്തെ ആ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വായിക്ക്യായിരുന്നു.
ഓ
ടംപോലെ നോവൽസുകളും, ആർട്ടിക്കളും ഇപ്പൊ പിന്നെ പത്രം വായിക്കും ടൈയ്ലി.
ആഹ്
ആഹ് അത്രേ ഒള്ളു.
ഞാൻ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കും.
ആണോ. ഇംഗ്ലീഷ് ബുക്ക് ആണാ?
ഇംഗ്ലീഷ് ബുക്കാണ്.
കൂടുതലും വായിക്കുന്നത്. ആ ആ ആ ഏത് വില്ല്യ
ബുക്കേള്
ആണോ വില്ല്യം ഷേക്സ്പിയറിൻ്റെ ആഹ് വില്ല്യം ഷേക്സ്പിയറിന്റെ ബുക്കുകളും വല്ലോം വായിച്ചിട്ടുണ്ടോ?
വില്യം ഷേക്സ്പിയറിന്റെയും, നോവൽസും ഒന്നും ഞാൻ വായിക്കാറില്ല അധികം.
ആ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളതാ വായിക്കുന്നെ അല്ലേ
അതെ അതെ.
ആഹ് പിന്നെ വേറെ എന്താണ് അല്ലാതെ വിശേഷങ്ങള്
താങ്കൾ വില്യം ഷേക്സ്പിയറിൻ്റെ ബുക്കുകളാണോ വായിക്കുന്നത്
പണ്ട് നേരത്തെയൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പഴൊന്നും അതികൊന്നും വായനയില്ലന്ന് പറഞ്ഞില്ലേ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായ്പേ ഒള്ളു ടെക്സ്റ്റ്ബുക്കല്ല എന്താണ് പറയുന്നത് ന്യൂസ് പേപ്പറ് ഡെി അതായത് ന്യൂസ് പേപ്പർ വായിക്കും അത്ര ഉള്ള അറിവ്ക്കേ ഉള്ളൂ അപ്പം
ആ
പിന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പറമ്പൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് വേറെ ഹോബീസായിട്ട് ആ സമയം കിട്ടാറില്ല
എനിക്കൂപ്പ സമയം കിട്ടാറില്ല.
ആഹ് വർക്കും കാര്യങ്ങളും ആ ഓ അപ്പം വർക്കും കാര്യങ്ങളു ഒക്കെ വരുമ്പം സമയം കിട്ടാറില്ല. പിന്നെ മൊബൈൽ ഫോ പിന്നെ കുറച്ച് സമയം നമ്മള് ഫോണിനകത്ത് എന്തെല റീൽസൊക്കെ കാണാറുണ്ട് അത് ഫോൺ വന്നതിന് ശേഷമാണ് വായന ഇത്രയും കുറഞ്ഞത് അല്ലാത്ത സമയത്ത് ഇപ്പം വെറെ ഉം ടൈം കിട്ടുമ്പഴൊക്കെ ബുക്കുകള് വായിക്കുവല്ലേ
ആഹ്
ആഹ് അതാണ് മെയിൻ കാരണം പെട്ടന്ന് ഫോണടുത്ത് നോക്കു അതിനകത്ത് യൂട്യൂബില് നോക്കും അല്ലെ ഗൂഗിൾല് നോക്കും അങ്ങനെ അങ്ങനെ നോക്കി നോക്കി റീൽസൊക്കെ കണ്ടാപിന്നെ ഇരുന്ന് സമയം പോന്നതേ അറിയത്തില്ല എന്തുവാ ഞാൻ അധികം റീൽസ് കാണറന്നുല്ല
ഫോണിൽ നോക്കുന്നല്ലേ നല്ലത് ബുക്ക് വായിക്കുന്നേക്കായി പെട്ടെന്ന് ആവശ്യമുള്ളത് മാത്രം പഠിക്കാമല്ലോ
ഫോൺ നോക്കുന്നുന്നത് നമ്മള് ഫോൺ നോക്കൽ ഒരുപാട് ദോഷവശവു ഉണ്ട് ഫോണിനകത്ത് എപ്പഴും ഉം നോക്ക എന്താ റീൽസ് ഒക്കെ കണ്ടാണ്ട് ടൈം വേസ്റ്റ് ആയി പോവും നമ്മള അത് കണ്ടിരുന്നിരന്ന് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും കുറേ നേരം ഒന്ന് കണ്ടോക്ക് കണ്ണ്നും കഴുത്തു ഒക്കെ വേദനിക്കും അങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ട് ഫോണിന് ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട് അതുപോലെ ഒരുപാട് ദോഷവശങ്ങളും ഉണ്ട് കുഞ്ഞുമക്കക്കൊക്കെ ഫോൺ കൊടുത്താലേ അവരെ കണ്ണൊക്കെ അടിച്ചു പോകും ഡോക്ടർമാര് പ്രത്യേകം പറയും കുഞ്ഞു മക്കൾക്ക് ഫോൺ കൊടുക്കരുത് അവരുടെ കണ്ണിന്റെ വളർച്ചയൊക്കെ വരുന്ന സമയത്താണ് അത് ഫോൺ കൊടുക്കായിരിക്കുന്നത് അപ്പം വല്യവരൊക്കെ ഫോൺ എടു കുമ്പൊ കൊച്ചുങ്ങളും വന്ന അതിന്റെ അടുത്ത്ന്ന് നോക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം
ഫോൺ നോക്കി പഠിക്കുന്ന ഇച്ചരും കൂടി നല്ലത് ബുക്ക് നോക്കി പഠിക്ക ബുക്ക് മൊത്തം ഒന്ന് വായിക്കണം എന്തെങ്കിലും മനസ്സിലാവണേ ഫോണാണെങ്കിൽ പെട്ടെന്ന് ആവശ്യമുള്ളത് മാത്രം നോക്കിയെടുക്കാമല്ലോ
അങ്ങനെ എനിക്ക് ആ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നില്ല ബുക്സ് ആമ്പം നമ്മൾ ആ പോയിന്റ് ഏതാണോ നമുക്ക് മനസ്സിലാവുള്ളത് അഹ്നോക് ക്കിട്ട് നമ്മൾ അടച്ച് നോക്കും ഫോൺ എടുക്കുവാന്നങ്കിൽ നമ്മൾ ആദ്യം അത് നോക്കിയിട്ട് പിന്നെ അതിന്ന് മാറി മാറി നമളെ അങ്ങ് പോയി വേറെ കാര്യങ്ങളൊ ക്ക നോക്കി നോക്കി നോക്കാ വന്ന കാര്യം മറന്ന് പോം അങ്ങനെ ഉണ്ട് ഫോണിന് അകത്
അത് വ്യക്തിപരമായ ആൾക്കാരുടെ അനുസരിച്ചിരിക്കും
ആ ഞാൻ എൻറെ വീട്ടിലെ മക്കളെ കാര്യം കൊണ്ട് പറഞ്ഞന്താ അവര് ഫോണ് നോക്കി പഠിക്കാന്ന് പറഞ്ഞ്എടുക്കും എടുത്തിട്ട് അവര് വേ പല കാര്യങ്ങളും നോക്കി നോക്കി അങ്ങ് പോം പിന്നെ എന്തിന ത് തെയുള്ള കാര്യം അവര് മറന്നു പോം അതോണ്ടാ ഞാ പറയുന്നത് ബുക്ക് നോക്കി പഠിക്ക്ന്നെനെ നല്ലത്. കണ്ണുകൾക്കും നല്ലതോ ബുക്ക്ഓക്കി പഠിക്ക്താണ് മറ്റെ സ്ക്രീനാത്ത് നോക്കി ഇര്ന്നാ തന്നെ കണ്ണിന് കേടാ
ഉം വലിയ സ്ക്രീനുകള് ലാപ്ടോപ് വല്ലോം നോക്കാം ഇര് പഠിക്കാ പറയണം.
ഓ അത്രയൊന്നും വ വളർന്ന മക്കളല്ല ലാപ്ടോപ്പൊക്കെ നോക്കിയിര്ന്ന് പഠിക്കാൻ ബുക്കിനാത്ത് നോക്കിര്ന്ന് പഠിക്കുന്ന പ്രായയതേ ഉള്ളു
ആഹ് ലാപ്ടോപ്പൊക്കെ കൊറച്ചുടെ വലുതാഉമ്പഴല്ലേ യൂസയ്യുന്നത്.
അതെ.
ഉം ഇപ്പൊ ബുക്ക് ഇനാത്ത് പഠിക്കുന്ന പടിത്തേ ഉള്ളു. ചെറിയ കുട്ടികളാണ്.
ഓഹ്
ഇപ്പഴത്തെ കുഞ്ഞുങ്ങൾടെ ഏറ്റവും വല്ല്യ പ്രശ്നം ഈ ഫോണും ലാപ്പൊക്കെ നോക്കിയിര്ന്ന് കണ്ണ് പ്രശ്നാണ് പ്പേ അമ്മള് റോഡിലൂടെ വെറുതെ നോക്കിയാലും പോമ്പോ നോക്കിയാലും ഇത് എല്ലാ കുഞ്ഞുങ്ങളും കണ്ണട വെച്ച നടക്ന്നെ. അഎന്താ.? ഫോണിന്റെ യൂസേജ് കൂടുന്നത് കൊണ്ടാണ്.
ഒരുപാട് ബുക്ക് വായിച്ചാലും കണ്ണാടി വെക്കേണ്ടി വരും എപ്പം നോക്ക്യാലും കൊറഞ്ഞ വെട്ടത്തിലൊക്കെ ഇര്ന്ന് ബുക്ക് വായിചോണ്ടിരുന്നാലും മഴയോക്കെ ഉണ്ടോ?
അത് കൊറഞ്ഞ വേട്ടതിരുന്ന് വായിക്കുന്നെ എന്തിന? ക വായിക്കാൻ കറക്ട് വട്ടത്തിരുന്ന് ന്നെ വായിക്കണം.
ഒരുപാട് നേരം ബുക്ക് വായിക്കുമ്പഴും നമ്മളതി കോൺസെൻട്രേറ്റ് യ്ത് ഇര്ന്ന് മയോക്കെയ്ക്കെ ണ്ടാവും.
ബുക്ക് വായിച്ചെന്ന് നമ്മള് ബുക്ക് വായിക്കുമ്പോ പിന്നെ ആ കൊറച്ച് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുക്കെ നോക്കി തിരിക്കെ ചെയ്യും. ഫോൺ നോക്കും പോലല്ല ബുക്ക്.
ഒരു ഒരുപാട് ബുക്ക് വായിക്കുന്ന കുട് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ല അവര് കണ്ണാടി വച്ചേക്കും. ഒരുപാടിരുന്ന് പഠിച്ചു പഠിച്ച് ബുക്കി തന്നെ ശ്രദ്ധിച്ച് കണ്ണിന്റെ കോൺസെൻട്രേഷൻ പോന്നെയാ ആഹ്.
എനിക്കങ്ങനെ തോന്നിട്ടില്ല ബുക്ക് വായിച്ച് കോൺസെൻട്രേഷൻ പോകൂന്ന്.
ബുക്ക് വായിച്ച് കോൺസെൻട്രേഷൻ പോകുന്നെഅല്ല ബുക്കിൽ തന്നെ ശ്രദ്ധിചോണ്ടിര്ന്ന ഷോർട്ട് സൈറ്റഡ് ആകും പിള്ളേര് അടുത്തുള്ളത് വായിക്കാൻ ദൂരെ ഉള്ളത് കാണാൻ പറ്റില്ല.
ആഹ് ഹാ ഹാ.
ഒരുപാട് നേരം ബുക്കി തന്നെങ്ങ് നോക്കിയിരിക്കും കണ്ണ് അതിന് വേണ്ടി അഡാറ്റാവും അപ്പം.
ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടല്ലേ.?
അതായി പഠിക്കുന്ന ഒരുപാട് പഠിക്കുന്ന പിള്ളേര് കണ്ണാടി വെക്കുന്നത്
ആഹ് ഞാൻ വിചാര്ച് അവരൊക്കെ ബുദ്ധിജീവികളായിരിക്കുംന്ന്.
അതുകൊണ്ട് കാഴ്ച്ച ശക്തി കൊറഞ്ഞ ജീവി ജനിക്കോ?
ആഹ്.. ആഹ് ശെരി പിന്നെന്നാ ഞാൻ പിന്നെ വിളിക്കാ ഏഹ്.
ശെരി എന്നാ. ഇനിയും അഞ്ചു മിനിറ്റ് ഇല്ലെ